കേൾക്കാവോ?
ആഹ് കേൾക്കാം കേക്കാം.
ഉം എന്നാ എടുക്കുവാ?
ദേ ചുമ്മാ ഇരിക്ക വരുന്നു. കൊച്ചിന് പനി കൊറവുണ്ടോ?
അവ്ക്ക് പനി അല്ലാരുന്നു. അവ്ക്കല്ലാരുന്നുഹസ്ബൻ്റാ വെ പനി.
ആഹ്, അപ്പൊ ഹോ സ്കൂളിൽ പോയില്ലെന്ന് പറഞ്ഞു.
ആഹ്, ഇവളല്ല പോവാഞ്ഞത്, ഇവളെ കൂടെള്ള കൂട്ടുകാരി ചെല്ലാഞ്ഞ കൊണ്ട് ഭയങ്കര വെഷമായിരുന്നു. പരാതി പറച്ചിലൊക്കെ ആരുന്നു.
ആഹ്, അങ്ങനെ ശരി ശരി ശരി അപ്പൊ നാളെ ഉണ്ടോ അവര്? കൂട്ടുകാരൊക്കെ നാളെ ഉണ്ടോ?
ആഹ്, നാളെ ഉണ്ട് നാളെ ഉണ്ട് ഇവള്ക്ക് ഇവളെ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് രണ്ടു പേര് ഉണ്ടേ.
ആഹാ ഹാ! എൽ കെ ജി തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സായി അവര് വന്നില്ലെങ്കി വെഷ് മമായി
ഇനിയൊ അത് അടുത്തൊരു കൂട്ടുകാരി കൊച്ച് അത് തന്നെ ഞാ പറഞ്ഞ്ലെ ഞങ്ങള്ടെ എന്റെ ഹസ് ബൻ്റ കൂട്ടുകാ അത് അവറ്ടെ കൊച്ചാ അപ്പം അത് ലീവാണ്ന്നുള്ളത് അതിനിങ്ങനെ ഇന്നലേ പനിയാന്നത്ങ്ങനെ അയിൻ്റെ അമ്മ നേരത്തെ ഇവനോട് പറഞ്ഞാരുന്നു. അന്നേരം ചെലപ്പഴേ നാളെ വിടത്തുള്ളൂന്ന് അപ്പൊ ഇത് അത് ഇവിളറിഞ്ഞ് കഴിഞ്ഞാ പിന്നെ വഴക്കുണ്ടാക്കോലോ. ഏഹ് പോകുന്നില്ലാന്നും പറഞ്ഞ്.
ഉം
അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലാരുന്നു അന്നേരം ഏഹ് ഇവള് അതിന്ഏഹ് സ്കൂളിൽ ചെന്നപ്പഴാ അറിഞ്ഞത് ഈ കൊച്ചും ഇല്ല ഇവളെ കൂടെള്ള വേറെ രണ്ടു പേരും ഇല്ല
ആണോ
ആഹ് അന്നേരം ഭയങ്കര വെഷമായിപ്പയോ പിന്നെ വേറെ ഏതോ കൂട്ടുകാരെ കിട്ടി മി ണ്ടിന്നൊക്കെ പറഞ്ഞെ ആഹ് കുഞ്ഞാകുമ്പഴത്തേക്ക് അത്ര ഇതില്ലല്ലോ ആരേലും കിട്ടുമ്പങ്ങ് മിണ്ടിക്കോട്ടക്കെ അങ്ങ് ഇതാവുല്ലോ ഉം എന്നിട്ട് നാളെ അവള് വരുവോ അ
കൂട്ടുകാര് അവര് വന്നില്ലെങ്കിലുള്ള വെഷമം പരാതികള് രസാ
ട്ടഅവളെ വിളിച്ചു നാളെ വരുവോ ന്നൊക്കെചൊയ്ച്ചു അവള് ല്ലാത്തത്കൊണ്ട് വെഷമാന്നും പറഞ്ഞ് എന്നെക്കൊണ്ട് വോ ഏഹ് വോയ്സിൻ്റെ ഇതൊക്കെ എടുപ്പിച്ച് അവള് തന്നെ അയ് അയച്ചു നീ നാളെ വരിവോടിന്നൊക്കെ ചോയിച്ച് ഉം ഉം ഭയങ്കര വായാടിത്തരാ വന്ന്ട്ട് വേറെ ഏതോ ഒരു കൊച്ചിനെ കൂട്ടുകിട്ടി പ്പ അഹ് അന്നേരംഉം അന്നേരം കൊറച്ചേ രത്തേക്ക് വെഷമം മാറിന്നൊക്കെ പറഞ്ഞു അയിറ്റവാ എന്റെ പൊന്നേ ഉം ന്നിട്ട് നാളെ വാ അ ഇവള് നാളെ വരുന്നില്ലെങ്കി ഞാനാളെ പോവുന്നില്ലാന്ന് പറയാ ഞാൻ പറഞ്ഞ് നാളെ വരും മര്യായക്ക് സ്കൂള് പൊക്കോടോന്ന് പറഞ്ഞു
ഒരു ദിവസം ഇങ്ങനെ ഇരി ത്തിക്കഴിഞ്ഞാ പിന്നെ പ്രശ്നമാണ് നമ്മക്ക് പിന്നെ പോവാ പറ്റത്തില്ല വിടാൻ പറ്റ്ന്നില്ലഏഹ് കരച്ചിലായിരിക്കും ഒന്നാമതേ ഇവരെ രാവിലെ എഴുന്നേപ്പി ച്ച് റെഡിയാക്കി ഒന്ന് സ്കൂളിൽ എത്തിക്കുമ്പോ നമക്ക് ഒരു ട്ടാസ്‌ക്കാണ്
ആഹ് അതെ അതെ ഈ കഴിഞ്ഞ മൂന്ന്സം അവധി കിട്ടിയോണ്ടേ
ആഹ് മടിയാ പിള്ളേർക്കെല്ലാം മടിയാ ഇന്നൊക്കെ ഞങ്ങളെ ഇന്നൊക്കെ എന്റെ ക്ലാസിലൊക്കെ പിള്ളോരൊക്കെ തീരെ കൊറവാ
ആണോ ആഹ് ഇവടെ അതേ ഉം ഇവടെ ബെസ്സിലും അതേന്നെ ഭയങ്കര കൊറവായിരുന്നു പിള്ളാര്
ആഹ് അത് ഈ ലീവ് ഒക്കെ ഒത്തിരി ലോങ് ലീവൊക്കെ കിട്ടി കഴിഞ്ഞാലുണ്ടല്ലോ ഈ പിള്ളാരൊന്ന് വന്ന് കി ട്ടാ ഭയങ്കര പാടാ
ഭയങ്കര പാടാ പിന്നെ മഴേടെ ഇതൊക്കെയാണ് നമുക്ക് അതി നിർബന്ധിക്കാനും പറ്റത്തില്ലോ
ആഹ് പനീ ഒക്കെയാ പിള്ളാർക്കൊക്കെ പനിയാന്നെ
ചൊമേം ഛർദി യൊക്കെ എല്ലാട്ത്തും ഇയ്യോ ഞാൻ പിന്നെ എടക്കിടക്ക് ഒന്നു പാരാസെ റ്റ മോള്ന്റെ സെറപ്പ് കൊടുക്കുവെ
അയ്യോ, പനി ഇല്ലാതെ കൊടുക്ക കൊട്ക്കാവോ
അങ്ങനെല്ല ജലദോഷക്കോള് കാണുമ്പം
കാണുമ്പം മ് അങ്ങനെയാഉമ്പോ പാരസെറ്റമോള് കൊട്ക്കാതെ ജലദോഷത്തിന്റെ മരുന്ന് കൊടുക്കുകല്ലേ
അത് മറ്റേ മിക്സായിട്ടുള്ളൊ ഉണ്ടല്ലോ രണ്ടൂടെ ചേർന്നേ
ആ ആ അതിന് കഴിഞ്ഞ് പിന്നെ ഓക്കോൾഡെന്നും പറഞ്ഞ് ട്ടൊരു സിറപ്പില്ലേ അപ്പ അതാമ്പ ജലദോഷം മാത്രം കണ്ട്രോള് എയ്ത് വെക്കും രണ്ടും കൂടെ ആകുമ്പോ ക്ഷീണമല്ലേ
ആ ഇതിന് ഇന് തുള്ളി ഒരു കാലടപ്പു ച്ചിരി ഇച്ചിരിയെ കൊടുക്കത്തൊള്ളൂ ആ പിന്നെ ഇവക്ക് ഇംഗ്ലീഷ്മര്ന്നെനെ ക്ക അവൾക്കു ഹോമിയ കൊട്ക്കാ അതാ പിടിക്ക്ന്നു പിന്നെ രാത്രിലൊന്നും ഇല്ലാത്തോണ്ട് രാത്രി ചെലോസം
അങ്ങനെയാണെങ്കി എനാ എയ്യണമെന്നറിയാവോ ഈ ജലദോഷം കഫ ക്കെട്ടൊക്കെ വരുവാണെങ്കില് തുളസിയില്ലേ തുളസിയും ആ മറ്റേ മറ്റേ അയ്ൻ്റെ പേര് എന്തായിര്ന്നു അയ്യോ പനിക്കൂർക്ക ഇത് രണ്ടും കൂടെ ചെറുതായിട്ടൊന്ന് വാട്ടി ട്ട് അയ്ന്റെ ചാറ് പിഴിയണം അൽ ല്ല അല്ല അതെ അത് രൺ ണ്ട്ന്റെയും ചാറ് പിഴിഞ്ഞ് രണ്ട് ദി രണ്ട് ഡ്രോപ്പ് തേനും കൂടെ അതിന്റ കൂട്ടത്തിൽ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. ചൂടാക്കി അത് കൊടുത്താ മതി ആ സ്പൂണ് ഉം ഗ്യാസ് ട്പ്പെ കൊണ്ട് വെച്ചാ മതി അത് ചൂടായിക്കോളും ന്നെട്ട് അത് ത ച്ചിരി തണുത്ത് കഴിഞ്ഞിട്ട് അത് കൊടുത്താ മതി ഒരു ഒരു സ്പൂണ് കൊടുത്താ മതി. ദിവസം ഒന്ന് ഒര്- ആഹ് നല്ലതാണ് കഫംയൊക്ക ആണെങ്കി കഫയൊക്കെ എളകി പൊക്കോളും ഇവരൊക്കെ കു ത്തെറ കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പ പിന്നെ പിടിക്കുന്നില്ല അതേ അമ്മള് ആശുപത്രി കൊണ്ടുപോയി ആശുത്രി കൊണ്ടുപോയി എന്റെ വെല്ലമ്മച്ചിയൊക്കെ- ആ മരുന്നേ കൊടുക്കത്തൊള്ളായിരുന്നു ജലദോഷൊക്കെ വരുമ്പോ പിന്നെ വെറ്റയില്ലേ വെറ്റ വെറ്റ ആഹ് അത് ചൂടാക്കി തലേ വെക്കും ആ വെറ്റേല് എല്ലു മറ്റേ ന നല്ലെണ്ണ ഏതെങ്കിലും എണ്ണ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ തൂത്തിട്ട് മെഴുതിരി കത്തി - ത്ത് അതില് ഏത് വെറ്റ വാട്ടും വാട്ടിട്ട് ചെറിയ ചൂടില്- നേം തലേലും വെക്കും നെഞ്ചത്തും വെക്കും അങ്ങനെ വെക്കുമ്പം അതാ- പിള്ളാർക്ക് ഇച്ചിരി ശ്വാസം വലിച്ചു വിടാനൊക്കെ ഒരു ആശ്വാസം ആയിരിക്കും അങ്ങനെയൊക്കെ ചെറിയ കൈമെരുന്നൊക്കെ ചെയ്ത് കൊട് അതായിരുന്നു കുഞ്ഞില്
ആഹ് ആഹ് ആഹ് കുഞ്ഞിനെ ഞാനിതുപൊല അവന്റെ തുണിയൊക്കെ നനച്ച്- എടക്ക് തൊടച്ചൊക്കെ ചൂട് കൂടുമ്പ അങ്ങനൊക്കെ ചെയ്യുവായിരുന്നു
ആ ഇപ്പഴും അതൊക്കെ ചെയ്യണം നമ്മളത് ഒത്തിരി പനിയൊക്കെ ആണേങ്കിലുണ്ടല്ലോ- ശീലമായി ഒത്തിരിയൊക്കെ പനിആണെങ്കില് പെ ട്ടന്ന് ഞങ്ങള് ഇവനെ അഡ്മിറ്റ് ആക്കി ഇര്ന്നപ്പഴത്തേക്ക് ഡോക്ടർ പറഞ്ഞത് ഒത്തിരി പനി ഇപ്പൊ ഒര്- നുറ്റി ഒന്ന് ഡിഗ്രി കൂടുതലാണെങ്കി ഇവനെക്കെ പനി വന്നു കഴിഞ്ഞാല്- നുറ്റി രണ്ട് ഡിഗ്രിക്ക് മുകളിലേ നിക്കത്തൊള്ളൂ താഴത്തെയി ഇല്ല എത്ര മരുന്ന് കൊടുത്തെന്ന് പറഞ്ഞാലും എത്ര ദേഹം തൊടപ്പിച്ചാലും- കൊറയത്തില്ല അത് ഹോസ്പിറ്റലി കൊണ്ടുപോയി ഇഞ്ചെക്ഷന്ട്ട് ആഹ് സെപ്പോസിറ്റ്റിയും വെക്കും ഇഞ്ചെക്ഷനും എടുക്കും ട്രി ട്രിപ്പ്‌ ഇടും എന്നാലേ ഈ ചെറുക്കന് ടെമ്പ്റേചറ് കൊറയത്തൊള്ളൂ പിന്നെ അവര് പറയും ആശുപത്രിയി തന്നെ ദേഹം കഴീക്കും അവര് ആശുപത്രിയില് തന്നെ ദേഹൊക്കെ കഴീച്ച് അങ്ങനെ എപ്പഴെപ്പഴും വരിയേല പനി
ആഹ് ഹാ വന്നാ ഇതാല്ലേ യ്യോ ദൈവ സഹായിച്ച് ഇതുവരെ അങ്ങനെ- അഡ്മിറ്റാക്കണ്ടയിതോന്നും വന്നിട്ടില്ല അല്ലാണ്ട് നമ്മള് പിള്ളാരടെ ഡോക്ടറെ കൊണ്ട് ഇച്ചിരി കൂടിപ്പം കാൺച് ച്ച്ണ്ട് പക്ഷെ അതീം
ഉം
മരുന്നില് കൊറഞ്ഞിട്ടുണ്ട് അഡ്മിറ്റ് ആക്കേണ്ട ഒന്നും വന്നിട്ടില്ല അയ്യോ
ആഹ് ഇത് ഒരു- ഒറ്റ പ്രാവശ്യമേ അങ്ങനെയും സംഭവിക്കുള്ളൂ ഒറ്റ പ്രാവശ്യം കൊണ്ട് അഡ്മിറ്റ് ആകുന്ന അത്രയും വന്നിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞ്ട്ട് - ന്നിട്ട് നമ്മള് ആ അറിയാലോ നമുക്ക് ഒറ്റ ഒരു പ്രാവശ്യം ഇങ്ങനെ വന്നത്കൊണ്ട്- നമുക്കറിയാലോ അതുകൊണ്ട്- ആദ്യമേ ആശുപത്രി കൊണ്ടുപോയി ആദ്യമേ നോക്കിയേക്കും ഇവന് കൊറേയത്തേല്ലേന്നേ നൂറ്റി രണ്ട് ഡിഗ്രി കൊറയത്തില്ല അതി- അതി കൂടത്തേയുള്ളൂ പിന്നെ ആ ഒത്തിരി വന്ന് കയിഞ്ഞാ പിന്നെ ഇത്- കോട്ട് പോലെ വരികെലെ അപ്പ അങ്ങനെ അവക്ക് പേടിയാ
കഴിഞ്ഞ പിന്നെ ചെലർക്ക് ഈ ആന്റിബയോട്ടിക് എത്ര ദെവസം- കൂടെ കൂടെ പെടുക്കണല്ലോ കൂടി പോയി കയിഞ്ഞാ എന്തോ-
ആഹ് അതെ അതെ ഉം പക്ഷെ എപ്പഴും ജലദോഷം- നില്ല അങ്ങനെ ഒരു കൊഴ കൊഴപ്പല്ല പക്ഷെ വന്ന പെട്ടെന്ന് വരും വന്ന് കഴിഞ്ഞാ ഒരു വരവാ അത് ഉം നേരത്തൊക്കെ അയ്യോ മാസ- ത്തില് ഒരു രണ്ട് പ്രാവശ്യെങ്കിലും ഒരു മാസം രണ്ട് പ്രാവശ്യമെങ്കിലും ആശുപത്രി പോണം അത് കറക്റ്റ് ഒരു പ- പർട്ടിക്കുലർ ഡോക്റൊണ്ട് ആ ഡോക്ടറിനെ കണ്ടാ മാത്രമേ അത് കൊറയത്തുള്ളൂ എത്ര ആശുപത്രിക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞാലും ഒരു- പീടിയാട്രീഷ്യൻ ഇവര് എപ്പഴും കുഞ്ഞിലൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന ഒരു ഡോക്ടറ് അവടെ കൊണ്ടുപോയാലെ കൊറയത്തുള്ളായിരുന്നു പിന്നെ അങ്ങ് ഞങ്ങള് അതങ്ങ് സ്റ്റോപ്പ്‌ ചെയ്തു
ഉം
ഇച്ചിരി ഇച്ചിരി വളരും തോറും ഇച്ചരി അതങ്ങ് സ്റ്റോപ്പ് ആക്കിയപ്പഴത്തേക്കും പ്പ അങ്ങോട്ട് പോക്കില്ല
ആഹ
ഇങ്ങനെ പോവുന്നു. പിള്ളേർക്ക് വയ്യങ്കി
വന്നാ പിന്നെ നമ്മുക്കും കെടന്നാ ഒറക്കവും വരത്തില്ല അല്ലേ
അതെ പിന്നെ നമുക്കും ഒറക്കണ്ടോ നമ്മക്കും പേടിയല്ലേ പനിയാ വയ്യാതെ വന്നു കയിഞ്ഞാല്
ഈയിടക്ക് മഴനനഞ്ഞിട്ട് എങ്ങനുണ്ട് കൊറവായോ
ആ കൊഴപ്പല്ലായിരുന്നു. അവ അന്ന് ഒരു ചെറിയൊരു അന്നാണെങ്കി ചെറ്ക്കൻ നാല് ഐസ്ക്രീം തിന്നു
നാല് ഐസ്ക്രീമും തിന്നിട്ട് വരുന്ന വഴിക്ക് നല്ല മഴയും നനഞ്ഞു ഞാനോർത്തു പണിഒപ്പിക്കൂന്ന് വന്ന് വീട്ടി വന്നിട്ട് കൊറേ അങ്ങ് തുമ്മലൊക്കെ ഉണ്ടായിരുന്നേ ഞാൻ വിചാരിച്ചു പണി ഒപ്പിക്കൂന്നന്നെ വിചാരിച്ചു ഇനി എത്ര ദിവസം ലീവ് ചോദിക്കണോ ആവോ എന്നൊക്കെ ഞാൻ മനസ്സിൽ ഓർ ത്തു പക്ഷെ ദൈവനുഗ്രഹിച്ച് വന്നില്ല
ആ എന്തോ ദൈവഭാഗ്യം കൊണ്ട്
അതെ അതെ അ അതാ പ്രതീക്ഷിക്കാത്ത നേരത്തെേ വരുത്തുള്ളൂ പിന്നെ ഇണ്ടല്ലോ ഇവന് എല്ലാം ഞാൻ കൊടുത്ത് ശീലിപ്പിച്ചായിരുന്നു പച്ച എവിടെ പോയാലും പച്ചവെള്ളം കൊടുക്കാനും പച്ചവെള്ളം കുടിപ്പിക്കും ആ ഐസ്ക്രീമ് തണു ഏത് സ ഏത് കാലത്തും
ത ഇതെല്ലാം ശീലിപ്പിച്ചാ പിന്നെ പ്രശ്നല്ലേ
അത് ഏത് കാലത്തും മഴ സമയത്താണേലും ഏത് സമയത്താണേലും തണപ്പുള്ള ഐറ്റംസും എല്ലാം കൊടുത്ത് ശീലിപ്പിച്ചു അതുകൊണ്ട് അത് വല്യ കൊഴപ്പ പ്പായിട്ട് അറിയുന്നില്ല അല്ലെ വേറെ സാധാരണ പിള്ളോരൊക്കെ ആണെങ്കി അവർക്കൊക്കെ അപ്പ പിടിക്കും മഴയൊക്കെ നനഞ്ഞു കയിഞ്ഞാല്
അതെ എന്നാ വെച്ച് സ്പെഷ്യല് കറിയൊക്കെ
പറയും ചൂടുവെള്ളം കൊടുത്ത് ശീലിപ്പിക്കണന്ന് ഞാൻ എവടെ നമ്മള് വീട്ടിരിക്കുമ്പോ ചൂടുവെള്ളം കൊടുക്കും പൊറത്തൊക്കെ പോയി കഴിഞ്ഞെങ്കി നമുക്ക് ചൂടുവെള്ളം തന്നെ കിട്ടണന്ന് നിർബന്ധല്ലല്ലോ മിനറൽ വാട്ടറെ കിട്ടത്തുള്ളെങ്കി നമുക്ക് അതേ കു കുടിച്ചേ പറ്റുള്ളൂ പിന്നെ എല്ലാം കൊട് ത് ശീലിപ്പിച്ചു അവനെ അതുകൊണ്ട് വല്ല്യെ പ്രശ്നൊന്നും ഇല്ലാതെ പോകുന്നു
ആഹ് അതെ അതെ ഉം എന്നാ വെച്ചു കറിയൊക്കെ
കറി ഒണക്കമീൻ കറിയായിരുന്നു പിന്നെ രാവിലെ ഒരു പയറ് കറി വെച്ചായിരുന്നു അപ്പം അത് ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു ഞാൻ വരാൻ താമസിച്ചൊണ്ട് അമ്മ എല്ലാം വെച്ചു ചോറുണ്ടായിരുന്നു അമ്മ കറി വെച്ചു എല്ലാം വെച്ചപ്പം പെട്ടെന്ന് കഴിച്ചു അല്ലെങ്കി താമസിക്കല്ലേ വന്നിട്ട് വെക്ക വെപ്പൊക്കെ ഭയങ്കര പാടാ രാവിലെ ഞാൻ അഞ്ചേ മുക്കാൽ ആറു മണിയാകുമ്പോ എഴുന്നേക്കും
ഉം ഉം ഉം ഉം
ഏ പെട്ടെന്ന് ആകും
ആഹ് അതെ ഉം അതുകൊണ്ട് പിന്നെ വല്യ പാടില്ലല്ലോ അല്ലെ
അതെ അതെ
അപ്പൊ ആൾക്ക് എത്ര മണിയാകുമ്പോ പോണം ഹസ്ബന്റിനൊക്കെ എത്ര മണിയാകുമ്പോ പോണം
ഹസ്ബൻഡ് ഏഴര ആവുമ്പോ പോകും ഞങ്ങള് എട്ടരയാവുമ്പോ പോകും ഇനിയിപ്പോ നാളെയൊക്കെ നാളെ രാവിലെ മോണിംങ് ഡ്യൂട്ടിയാ ഇട്ടിരിക്കുന്നേ അപ്പം നാളെ എട്ടേകാലാകുമ്പോ വീട്ടീന്ന് ഇറങ്ങിയാലേ അവിടെ കറക്റ്റ് സമയത്തിന് എത്തുള്ളൂ ച് നാളെ ഇച്ചിരീം കൂടെ നേരത്തെ എണ്ണിക്കണം അവരെ എന്റെ കൂടെ കൊണ്ടുപോകും
വിയ്യോ കെടന്നൊ അപ്പൊ ഒറക്കൊക്കെ ഒരു പാടല്ലെ ല്ലേ
ഭയങ്കര പാടാന്നേ ഈ വെള്ളിയാഴ്ച വരാൻ കാത്തിരിക്കും വെള്ളിയാഴ്ച ഭയങ്കര ഇഷ്ടവാ വെള്ളിയാഴ്ച വന്ന് കഴിഞ്ഞാ ഭയങ്കര ഇഷ്ടമാ ശനിയാഴ്ച രാവിലെ ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങാലോ
അതെ അതെ അതെ അതെ വേറെ നോക്കുന്നുണ്ടോ വേറെ സ്ഥലത്തോട്ട് ജോലിയടെ നോക്കുന്നുണ്ടോ
ഇല്ല ഇല്ല ഇപ്പൊ നോക്കുന്നില്ല ഇനി പി എസ് സിയും കൂടെ എഴുതിയിട്ടേ ഉള്ളൂ ഇപ്പൊ റൈറ്റ് കിട്ടിയാലും വലിയ ഇതല്ലല്ലോ പി എസ് സിയും കൂടെ വേണമെന്നാ പറയുന്നേ അപ്പൊ പിന്നെ റെറ്റ് ആ റെറ്റ് റെറ്റ് ഉണ്ടെങ്കി നമുക്ക് ഡെയിലി വേജസ് ആയിട്ട് കേയറാം പക്ഷെ എന്നാന്ന് വെച്ച ഡെയിലി വേജസ് ആകുമ്പോ നമ്മക്ക് എത്ര മാസം കാണുമെന്ന് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല റ്റത്തില്ല അപ്പോ ലീവ് എടു ത്തവർ വരുവാണെങ്കിൽ പിന്നെ നമ്മളത് മാറിക്കൊടുക്കണ്ടേ പകുതികളും ബാക്കി ക്കിയുള്ള ദിവസങ്ങളെല്ലാം വീട്ടിൽ ഇരിക്കേണ്ടി വരും ഉള്ള ജോലിയും പോയി അങ്ങനെ നി
അതെ റിസ്ക്ക് എടുക്കാ ഇരിക്കുന്നതായിരിക്കും നല്ലതല്ലേ
കൊണ്ടെങ്കി നമുക്ക് ഇങ്ങനെ മാറി മാറി മാറി മാറി ആരെങ്കിലൊക്കെ ലീവിന് പോകുമ്പോ സബ്റ്റ്യഷനായിട്ടായാലും അവിടെ നിൽക്കാം നമ്മുടെ സമയം മോശം കൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെ പറ്റിയില്ലെങ്കി എന്ത് ചെയ്യാനാ
എന്ത് ചെയ്യാൻ പറ്റും
അതെ അതെ പി എസ് സിയും കൂടെ എഴുതി എടുക്കണം
ആഹ് ആഹ് ആഹ് ആ ആ എന്നാ ശരിയടാ
ആ ശരി ഉം